ഹലോ.
അലോ.
കേക്കത്തില്ലേ?
കേക്കാല്ലോ
ആഹ് ആഹ് ആഹ് രാത്രിൽത്തെ ഫുഡൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
ആഹ് ആഹ് മക്കളൊക്കെ എന്നാടുക്കണു
ഒരാള് പഠിക്കുന്നു ഒരാള് പാട്ട് കേട്ടോണ്ടിരിക്കുന്നു ഒരാള് പിന്ന സ്ഥലത്തില്ലല്ലോ
ആഹ് ആഹ് ആഹ് അവന്റെ പഠനം എങ്ങനെ ഹാ എങ്ങനെ
പ്ലസ്ടുവിന് മൂന്ന് വിഷയം കിട്ടാനുണ്ടല്ലോ
ആഹ് ആഹ്
അതെ ഈ വർഷം എഴുതീല്ല
എഴുതീല്ല അല്ലേ
ആഹ് ആഹ്
ആഹ്
അടുത്ത വർഷം അടുത്ത പ്രാവശവെ എഴുതുന്നുള്ളൂ എന്ന് പറയുന്ന കേട്ടെ
പറയുന്ന ആഹ് പഠിച്ച് പ പക്ഷെ പിള്ളേർക്കൊന്നും പഠിക്കാൻ നേരം ഇല്ലാത്തൊണ്ടല്ലല്ലോ അല്ലെ
നേരം ഇല്ലാത്തത് കൊണ്ടല്ല ചുമ്മാ കോലം കെട്ടുന്നതാ അല്ലാതെന്നാ
ആഹ് എന്നാ ചെയ്യാനാ
അങ്ങനെ പറയുന്ന നമ്മുക്കത് പഠിക്ക് പഠിക്കെന്ന് പറയാനല്ലേ പറ്റൂള്ളൂ
ആഹ് ആഹ് ആഹ്
പഠിക്കണ്ടത് അവരുടെ ചുമതലയാ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങള് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രേ ഉള്ളൂ
ആഹ്
ഇവിടെ ഇപ്പം ഏഹ് എളയവന് എട്ടിലാണല്ലോ
ആഹ്
അപ്പ അവന് ട്യൂഷൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്
അതേല്ലേ ആഹ്
ആഹ് മറ്റേ ഓൺലൈൻ ട്യൂഷൻ ഒരു മൂവായിരത്തി സംതിങ് പൈസ കൊടുത്താ മതി ഒരു വർഷത്തേക്ക്
ഒരു വർഷത്തേക്കാ
ആഹ്
ആഹ്
അങ്ങനൊരു സംഭവവാ അപ്പ ആ അത് അവര് ക്ലാസെടുക്കും എല്ലാ ദിവസവും ഉണ്ട് ക്ലാസ് ഏതെങ്കിലും ഒരു വിഷയം വീതം
അപ്പൊ കറക്റ്റ് സമയത്താണോ അതെയോ
ആഹ് ഏഴ് ഏഴ് മണിക്ക് വരും ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ എ എട്ട് മണിക്കാണെങ്കിൽ എട്ടര മുതല് ഒമ്പത് പത്ത് വരെ ഒന്നര മണിക്കൂർ എല്ലാ ദിവസവും അങ്ങനെ പിന്നെ അതിൻ്റെ നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതും പഠിക്കണ പിള്ളേർക്കാണേ അത് മതീന്നെ
മതി അതെ അതെ അതെ ഇപ്പോന്ന് വെച്ചാ നമ്മളൊക്കെയെന്ന് പറഞ്ഞാ ഈ പിള്ളോര് ഇംഗ്ലീഷ് മീഡിയത്തില് വിട്ടിട്ട് വീണ്ടും ട്യൂഷനായി വണ്ടി ഫീസായി എല്ലാം നമ്മള് അധ്വാനിക്കു ആഹ് നമ്മള് അധ്വാനി ക്കുന്ന പൈസ മൊത്തവും ദിവസവും മക്കക്ക് കൊ മക്കൾക്കാണ് മാസവും കൊടുക്കണത്
പൈസ മുടക്കന്നതിന് കുഴപ്പവില്ല അതേപോലെ തന്നെ ബെനിഫിറ്റ് കിട്ടുവാണെങ്കിലെ
ആഹ് അത് കുഴ
പില്ലാരുംതേപോലെ പഠിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് പഠിക്കുകയും കൂടി ഇല്ല നമുക്ക് പൈസ മുടക്കും കൂടി ആവുമ്പോഴത്തേനുംണ് പാട് ആഹ അതല്ലേ പിള്ളേര് അതിന്റെ ബോധം ഇല്ലല്ലോ അതാണ്
ബോധ ബോധത്തോടു കൂടി പഠിക്കണ അങ്ങനെ നല്ല പഠിക്കണ പിള്ളോരായാലും എല്ലാ മക്കളും നമുക്ക് ഒത്ത കിട്ടണം എന്നില്ലല്ലോ കാരണം ഇതുപോലെ പഠിപ്പിച്ച് ഒരു നിലൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവരതന്നെ പുനർപഠനത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യ ജോലിക്കായിട്ട് അവരൊറ്റ പറക്കില് പറക്കും
ആഹ് അത് പോവും
ആഹ
അതൊക്കെ അത്രേ ഉള്ളൂ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുക്ക്ന്ന് പറഞ്ഞ നമ്മള് ഈ പഠിക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് ഇർ പൈസ കൊണ്ടാക്കി മുടക്കി പഠി പപ്പിച്ചിട്ട് തിൻ്റെ റിസൾട്ട ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത ഒന് മൂന്ന് വിഷയം കിട്ടാണ്ടന്നത്
ആഹ
വല്ല കാര്യമള്ളതാണോ ജെയക്കൂനൊന്നും ചെയ്യാൻ പോണില്ല എ പ്ലസ് ഇല്ലെങ്കിലും ജയിക്കുവ എങ്ങനും ചെയ്യാം മൂത്തവന് ഇത് അതേപോലെ ഫീസ് മുടക്കി പഠിപ്പിക്കുന്ന ബി സി ആയിക്ക് ഏഹ്
ആഹ് ആഹ്
അവനും കിട്ടാനുണ്ട് ഈ ഫൈനൽ എഴുതിൽ ഒരു വിഷയം അവനും കിട്ടാനുണ്ട്
കിട്ടാനുണ്ട് അവൻ നല്ല നല്ല കഴിവുള്ള കൊച്ചല്ലേ അല്ലേ മൂത്തവന്
ആഹ് അത ഇതി ആർക്കും കഴിവോ കുറവൊന്നുമല്ല
ആഹ് അല്ല മൂത്തവനൊ ഒരു പ്രത്യേക കമ്പ്യൂട്ടറിറേതായ തലയുണ്ടല്ലോ
അതെ അപ്പ അവനക്കൊക്കെ സുഖമായിട്ട് നേടിയെടുക്കാവുന്ന സംഭവംള്ളു അൾ ശ്രമിക്കുന്നില്ല അതാണ് കാര്യം ആഹ് അപ്പൊ അങ്ങനെ റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് മടുപ്പാവുന്നേ
മടുപ്പാവും അതന്നെ ഒരിടത്ത് എത്തിപ്പെടാതെകുമ്പോഴത്തേക്ക നമുക്ക് ഭയങ്ക ബുദ്ധിമുട്ടാവുമല്ലോ കാരണം നമ്മള അതുപോലെ പഠിപ്പിച്ചിട്ട് ഒരു നിലെൽത്താൻ വേണ്ടിയാണല്ലോ ഇകെടുന്ന് പാടുപെടണത്
അതെ അതെ അതെ അപ്പൊ ഒന്നുമില്ലാതെ വരുമ്പോഴാണ് വിഷം
സൗകര്യങ്ങളൊക്കെ കൂടുതൽ കൊടുത്തിട്ടാണ് മക്കളൊക്കെ ഇതുപോലെ ആവണെന്നാണ് എനിക്ക് തോന്നണുന്നത്
അതെ പണ്ടത്തെ പോലെ പട്ടണി ദാരിദ്ര്ം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കി അതൊക്കെ അതിൽ നിന്നന്ന് മാറാൻ വേണ്ടിയിട്ടായാലും പഠിച്ചേനെ
പഠിച്ചേന
ഇപ്പ സൗകര്യങ്ങള്ൾ കൂടുതല നടക്ക പോലും വേണ്ടല്ലോ പിള്ളേർക്ക് സ്കൂൾ സ്കൂളി പോകാനാണെ സ്കൂൾ ബസ്സുണ്ട് പിന്നേ എല്ലാ സൗകര്യങ്ങളുണ്ട് പ്പന്ന മൊബൈലിലൊക്കെ നോക്കിയല്ലെ ഇപ്പൊ പഠിക്കണെ നമ്മുടെ കാലത്ത് മൊബൈല് പോലും ഇല്ലായിരുന്നു
ആഹ് പക്ഷേ ഈ കൊറയെ ആഹ് ഈ കൊറോണയൊക്കെ വന്ന സമയത്താണ് കൂടുതലും പിള്ളേര് ഫോണിലേക്കായത്
അതെ അതെ അത് ഒരു കണക്കിന് ദൂഷ്യ ആയി ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ ഒരു കണക്കി നല്ലോ മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നോനു കുഴപ്പല്ലെന്നേ
കൊഴപ്പൊല്ല
ഇത് ഇരുപത്നാല് മണിക്കൂറും ഇതിൽ തന്നെ കുത്തിയിരിക്കുകന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് പാട്
ആഹ് ഒരുപാട് പിള്ളേര് മിസ്യൂസ് ചെയ്യ
ആ മിസ്യൂസ് ചെയ്യും അവിടെയാണ് പ്രശ്നം പഠനത്തിന് വ വേണ്ടി ഉപയോഗിക്കണങ്കി നല്ലതാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കുകന്ന് വെച്ച നല്ലതാണല്ലോ
ഉം
പക്ഷേ ഇവന്മാര് നമ്മള് പഠിക്കുകന്ന് പറഞ്ഞോണ്ടിരിക്കും. നമ്മള് ചെന്ന് നോക്കുമ്പ ചെലപ്പോ ഗെയിമ് കളി അല്ലെ വേറെ ചാറ്റിംഗ് ഇതൊക്കെ ആയിരിക്കും സംഭവം ഒരു ആഹ് രണ്ട് മിനിറ്റ് റ്റ് സമയം തെറ്റിക്കഴിഞ്ഞാല് ഇവന്മാര് അടുത്ത പണിക്ക് പോവും
ആഹ് ആഹ് എന്തക്കെ കോലം കെട്ടിയാലും ആരൊക്കെ ഉണ്ടെങ്കിലും പോകുന്നത് അവരോര അവനവന് മാത്രമാണെന്ന് മക്കള് ചിന്തിക്കുന്നില്ലല്ലോ
ആ അതില്ല അവിടെയാണ് വിഷയം ഇപ്പൊ ഞാൻ ഏ ഈ അങ്ങോട്ടു ഇങ്ങോട്ടു റെസ്പെക്റ്റ് ഇല്ല അതല്ലേ വിഷയം
പഷെ ആഹ് അവര് പറയുന്ന നമ്മക്ക് വേണ്ടിയാന്ന് അവര് ചിന്തിക്കൂല്ല
ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല
ആഹ്
അത് മനസ്സിലാക്കി വരുമ്പത്തേനും ഇതി ന്റൊക്കെ സമയം കഴുയോം ചെയ്യും
സമയം കഴിയും
സമയം കഴിയും
മക്കളെ അല്ല നമ്മളെ ദൂരെ നമ്മളെ ക്കൊണ്ട് പറയാൻ പറ്റുന്ന നമ്മള് പറയും ഇപ്പൊ നമ്മള മാതാപിതാക്കളുണ്ടേലും സഹോദര സഹോദരികളുണ്ടായാലും നശിച്ചു പോയ അവനവൻ തന്നെയാണ് നശിച്ചു പോകുള്ളൂന്ന് അവര് ചിന്തിക്കുവാണെ കുഴപ്പുല്ല അന്നേര ത്തെ സുഖത്തിന് വേണ്ടി ഓരോ കോലം കെട്ടലൊപ്പിച്ച് വയ്ക്കും
ആഹ് അതെ അതെ അതെ അതെ അവിടെയാണ് വിഷയം വരു നമ്മള് പറയുന്നത് നമുക്ക് വേണ്ടി പറയുന്ന പോലെയാണ് അവർ ക്ക് തോന്നണെ അവർക്ക് വേണ്ടി അവര് നന്നാകാനാണ് നമ്മളത് പറയുന്നെന്ന് അവര് ചിന്തിക്കുന്നില്ല
ആഹ്
പിന്നെന്ത് ചെയ്യും നമുക്ക് പറയാ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാം അതിന് സൗകര്യങ്ങള് ചെയ്ത് കൊട് എന്നുള്ളതല്ലാണ്ട് വേറെ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റൊ ഇപ്പ പഠിക്കാനുള്ള പൈസ കാര്യങ്ങള് ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കം അല്ലെൽ സ്കൂളിൽ പോണ കാര്യങ്ങൾക്കാണെങ്കിൽ അതിനെല്ലാം സഹായിക്കാം എന്നുള്ളതല്ലാണ്ട് വേറെ എന്ത് ചെയ്യാന പഠിക്കുകന്നുള്ളത് അവരുടെ ചുമതലയാണ്
ചുമതല ആഹ് ഉം
എന്താവോ ഭാവിയൊക്കെ പി പിന്ന നമ്മള് എന്ന് പറഞ്ഞാ നമ്മള് ചെയ്യാൻ പറ്റുന്ന നമ്മള് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ വരണ പോലെ അല്ലായിപ്പോ എന്നാ ചെയ്യാൻ പറ്റും
ഓഹ് എല്ലാവർ
ഉം
എല്ലാ പിന്നെ പറയും ചില ചിലവർ പറയും ഫോണൊക്കെ മേടിച്ചെ കൊടുത്താൽ പുറത്തേക്ക് പോകുന്നില്ലല്ലോ വീട്ടിൽ വീട്ടിലിരിക്കുന്നില്ല അവര് കൂട്ടുകെട്ടും ആ ഒരു വഴിക്ക് അല്ലെ ഇൻസ്റ്റഗ്രാം ആയി
അതെ ആഹ് ഇന്നത്തെ കാലത്ത്ന്ന് പവ ഞ്ഞാ ഈ ഫോണിനേക്കാും വല്ലന്ന് പറഞ്ഞ ഇപ്പോൾ ലഹരിയാണല്ലോ പ്രശ്നം
ലഹരി ആഹ്
ഉം പൊറത്തേക്കെറങ്ങി കഴിഞ്ഞാൽ അതേപോലെ പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കില് ഇന്നത്തെ കാലത്ത് കഞ്ചാവും മയ ക്ക്‌ മരുന്നും ആണല്ലോ മൊത്തം എല്ലായിടത്തേക്കിടെ അപ്പൊ അതും ഒരു ഭയങ്കര വിഷയമാണ് ആഹ് അത് ഉദ്ദേശിച്ചായിരിക്കും അവരങ്ങനെ പറഞ്ഞ അപ്പൊ അത് വെച്ച് നോക്കുമ്പം നമുക്ക് ഫോൺല് കൊർച്ചേരം ഇര്ന്നാലും കൊഴപ്പല്ലാന്ന് നമുക്ക് തോന്നുന്നത് അത് കൊണ്ടാണ്
അത് ഞമ്മള് അതാ ഞാൻ ചിന്തിക്ക്ണെ ഒരു ഒരു പേരൻറ്സ് അങ്ങനെ പറഞ്ഞായിരുന്നു മ ക്കള് ഫോൺ മേടിച്ചു കൊടുത്ത ഇത് എപ്പഴും ഫോൺനാത്താണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പൊഴത്തേക്കുവേ അവര് പറിണ എന്നാന്ന് വെച്ചാ ന്തോ
ഈ മയക്ക് മരുന്ന് പോലെന്നെ ഒരു അഡീഷനു ആണ് ഈ ഫോണും അതും വേറെ കാര്യ എല്ലാം മിതമായിട്ട് ഉപയോഗിക്കുവാണെങ്കി കുഴപ്പമില്ലന്നേ
കൊഴപ്പമില്ലാതെന്നെ
ആ അമിതമായാൽ അമൃതം വിഷം ന്നല്ലേ പറയ്ന്നേ
ആഹ് ഇതിന് മയക്ക് മര്ന്നിനൊക്കെ പെട്ടുപോയാ എന്തുമാത്രം പേരെ ഇപ്പ ആ ആണുങ്ങളൊന്നില്ല പെണ്ണങ്ങളിന്നില്ല മക്കളെ സ് സ്കൂൾലേക്ക് വിട്ട് കഴിഞ്ഞിട്ട്ണ്ടെങ്കില്
ആഹ് അതെതെതെ
നമ്മടെ കയ്യിന്ന്ങ്ങോട്ട് പോയിക്ക എന്തോ
പുതിയ സർക്കാർ വന്നേ പിന്നെ കൊർച്ച് മാറ്റ ഉണ്ടല്ലോ കൊറേയൊക്കെ ലഹരി സംഭവങ്ങളെല്ലാം മൊത്തം പിടിക്കാൻ തൊടങ്ങി
പക്ഷേ എന്തോരം പിടിച്ചു പിടിച്ചാലും സ്വയം ചിന്തിക്കണം ഈ കൊണ്ടുവര്ന്ന ആളുകളും സമൂഹം ചള്ളാക്കി കളയു
ആഹ് അത് തന്നെ സമൂഹം നാളത്തെ നമ്മുടെ തലമുറയാണ് അത് നമുക്ക് വേണ്ടതാണെന്നുള്ള ജനങ്ങൾ ചിന്തിക്കുവാണെങ്കി ഈ വിഷയം ഉണ്ടാവൂല്ല
ഉണ്ടാവൂല
ഇതൊക്കെ ഇതിന്റെ സ്റ്റാർട്ടിങ്‌ എവിടെയാണോ അവിടെ ആദ്യം നിർത്തണം ന്നേ അതാ ചെയ്യണ്ടെ ഉല്പാദനം ഉണ്ടെങ്കിലല്ലേ ആൾക്കാര് മേടിക്കും ഇതൊക്കെ ചെയ്യുള്ളൂ ആഹ് എവിടെന്ന് ഏത് സ്റ്റാട്ടിംഗ് പോയിന്റ് ഏതാണോ അവിടെ അവിടെ സ് റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഒരു എൺപത് ശതമാനം സംഭവം നിക്കും
നിക്കും അല്ല ഇതിപ്പ വിക്കണേ
ചെറിയ ചെറിയ കണ്ണികളെ പിടിച്ചിട്ടെന്താ കാര്യം
കാര്യം അതന്നേ അല്ല ഇത് ഇപ്പ വിക്കണത് എല്ലാവരും ചെറുപ്പക്കാരല്ലല്ലോ ഒന്നിപ്പ കടകളിലാണെങ്കിലും വല്യ വല്യ ആളുകളായിരിക്കും അവർക്ക് മക്കളുള്ള ആളുകളായിരിക്കും അവരും ചിന്തിക്കണം എന്റെ മക്കള ആണോ ഇത് ഉപയോഗിക്കുന്നേന്ന് അവര് ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഓരോ മാതാപിതാ ഒരു മാ പിതാവോ ഒക്കെ ആയിരിക്കൂല്ലേ ഇത് വിക്കണത്
അതെ തെ അതെ ആ അതെ എന്റെ മക്കളെ പോലെ ആണ് മറ്റ്ള്ളവര്ന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവരാ അയിൻ്റെ വരുമാനം വേണ്ടാന്ന് വെക്യൂയുള്ളൂ ഒര് തലമുറ നശിച്ചു പോവല്ലേ ആഹ് അങ്ങനെ ചിന്തിക്കൂല അവിടെയാണ് ഈ വിഷയം അതെക്കേ സ്വന്തം അനുഭവത്തില് വരുമ്പഴേ അയിന്റെ ഭീകരാവസ്ഥ എന്താന്ന് മസ്സിലാവുളൂ
മനസ്സിലാവുല്ലേ ഇതിപ്പൊ അവനവന്റെ സുഗത്തിനല്ല അവനവന് പൈസ ഇണ്ടാക്കണം ഇതിപ്പോ അവൻ അവനുപയോഗിച്ചാ എനിക്കെന്നാ കൊഴപ്പംന്ന്ള്ളെ ആ ഒര് ചിന്താഗതിയാ
ചിന്താഗതിയാണല്ലോ. അത് തന്നെ
മ് ആ
വൈനേരത്തെ ഫുഡൊക്കെ കഴിഞ്ഞോ നിങ്ങടെ?
വൈന്നേരത്തെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചൊണ്ടിരിക്കുണു
അഹ് വൈന്നേരത്തെ ഫുഡ് നേരത്തെ കഴിക്കുന്നതാണ് എപ്പൊഴും നല്ലത്.
നല്ലത് പക്ഷെ ഇവിടെ ഓരോ മക്കളെ പഠിപ്പീരും പറക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തെക്ക് അതെ ഹ് ഹ് ഹ് ആ മക്കളെ പഠിപ്പീരെക്കെ കഴിഞ്ഞ് വരുമ്പതേക്കും ഒരു നേരവാകും.
ആഹ് ആ എന്നാലോക്കെ ഇനി
ആഹ് എന്ന ശെരിയെന്നാ വിളിക്കാം ഉം
ശെരി ശെരി